ഹലോ സുഖം
എങ്ങനെ കാലാവസ്ഥയൊക്കെ അവിടെ മഴണ്ടോ?
ആഹ് മഴണ്ട്
ഉം ഇബടിം മഴണ്ട് നല്ല മഴക്കെണ്ട് ഇന്നുച്ചക്ക് ശേഷൊക്കെ നല്ല മായ്യെന്നെയാണ് ഇപ്പൊ രണ്ടൂസായിട്ട് മഴ അത്യാവിശ്യം മഴണ്ട് ഇതിന് മുന്നൊക്കെ നല്ല വെയിലെന്നെയായിരുന്നു
ഉം ഉം
ഇങ്ങക്കാടെ മഴക്കല്ലേ?
ആഹ്
എങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങളെ സ്ഥലങ്ങനെ വള്ളം കേറ്ണേരിയ അങ്ങനെന്തേലുവാണോ?
അല്ലല്ല
നെരെപ്പായ സ്ഥലാണല്ലേ? എടുത്ത് തോടാളോ, പൊഴങ്ങളോ, എന്തേലുണ്ടോ?
ഇല്ലയില്ല
ഉം ഞങ്ങളവെടെ അടുത്തൊരു കൊറച്ചപ്പുറത്തൊരു കൈത്തോടുണ്ട് അല്ലാതെ തോടും, പൊഴൊന്നുല്ല എടുത്തൊന്നുല്ല
ആഹ്
ലങ്ങനെ അങ്ങനെ വേനൽക്കാലത്തെങ്ങനെ വെള്ളൊക്കെ വറ്റോ? വെള്ളത്തിന് ക്ഷാമന്തേലുണ്ടോ? ബുദ്ധിമുട്ട്ന്തേലൊക്കെണ്ടോ? ബുദ്ധിമുട്ട കെണറ്ണ്ടാവൂലേ വീട്ടില്? പിന്നെന്നിട്ട്ന്തൊക്കെ രാത്രിക്കേക്കെന്തൊക്കെ ഫുഡൊക്കെന്താ?
നമ്മളെന്താ പാലാഴ്ച്ചിന് പോയി അവിടെന്ന് ബിരിയാണി ചിക്കൻ പൊരിച്ചത്, ചിക്കൻ എറച്ചി, പിന്നെ ഐസ്ക്രീമൊക്കെണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വീട്ടി വന്ന് ഐസ് ക്രീം കുടിച്ചോണ്ടിരിക്ക്ണ്
ഏഹ് അപ്പയിന്നത്തെ പരിപാടി ഉഷാറായി
അതെ
ഉം ഞാ ഇവടെ ചിക്കൻ പൊരിക്കാണ്
ആഹ്
വേറെന്തൊക്കെണ്ട് ന്നിട്ട് വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും വല്ലേ എന്തെ എന്തെങ്കിലും ചെയ്യ്ണണ്ടോ എന്തേലും വല്ല പണിയൊക്കെ സ്വന്തം എന്തേലും വല്ല ജോബ് ഇണ്ടോ
ഞാൻ സ്റ്റുഡന്റാണ് ഞാൻ ട്രാഫോ ട്രാഫ്റ്റ് ഒക്കെ ചെയ്യും
ആഹ് സ്റ്റുഡന്റ്റ്ണല്ലേ എങ്ങനെയാ എന്നല് വല്ലെ സ്കൂൽന്ന് ട്രിപ്പൊക്കെ പോക്ക്ണ്ടോ കോളേജ് സ്കൂള് അങ്ങനെയൊക്കെ ലാസ്റ്റ് പോയ ട്രിപ്പ് ഏതാണ് എവിടെക്കായിരുന്നു പോയത്
കന്യാകുമാരി
സ്ഥലൊക്കെ എങ്ങനെണ്ടായിരുന്നു ട്രിപ്പ് എങ്ങനായിരുന്നു നന്നായിട്ട് അടിച്ചു പൊളിച്ചോ
ആ അടിച്ചു പൊളിച്ചു
സൂപ്പറായി പോയി പോന്നു ല്ലേ
ആഹ്
വേറെ എന്തൊക്കെയെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയ്
ഇമ്
വീട്ടില് എന്തെങ്കലും ജോലിയൊക്കെ ചെയ്യോ ഇമ് ടൂറൊക്കെ പോയിട്ട്ണ്ട്
എവിടെയാ പോയേ
പോവാൻ ലാസ്റ്റ് പോയത് ഊട്ടിയാണ്
ആഹ് ആഹ്
കൊറച്ച് മുന്നേ ലാസ്റ്റ് ആയിട്ട് ഊട്ടി പോയി ഫാമിലി ആയിട്ട്
ആഹ് ആ
ഫാമിലി ഞങ്ങള് മാത്രമല്ല നമ്മൾ ഞങ്ങൾ വലിയൊരു ബസ്സ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല അടിപൊളി ആയി റ്റ് അടിച്ച് പൊളിച്ച് പോന്നു പക്ഷേ തിരിച്ച് പോന്നപ്പോൾ ഭയങ്കര ബോറായിരുന്നു ട്ടോ
എന്ത്‌ പറ്റി
തിരിച്ച് പോന്നപ്പോൾ ഞങ്ങള് അവിട്ന്ന് ആറു മണിക്ക് തിരിച്ച് ഓയതാ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി ആകുമ്പോത്തേന് ചൊരാറങ്ങുന്ന്ള്ളൊര് നമുക്കൊര് ഇത് ണ്ടാവോലോ അയിലാ പോന്നത് പക്ഷെ ചുരത്തി എന്തൊക്കെയോ പ്രോബ്ലം വന്ന് ഫുള്ള് ട്രാഫിക്കായി ആ ആകെ ചളായി പറ്റെ കൊഴങ്ങി ക്ഷീണിച്ചു
ആഹ്
അങ്ങനെ പിന്നെ ചൊരറങ്ങി ചൊരറങ്ങി ചൊരങ്ങി ചൊരറക്കം മുഴുവൻ കഴിഞ്ഞപ്പോത്തിന് രണ്ട് മണിയാണ് പിന്നെ രണ്ടുമണി ഊട്ടീന്ന് ചൊരറങ്ങണ്ടേ
ഇമ് മനസ്സിലായില്ല
ഊട്ടീന്ന് തിരിച്ചു പോന്നപ്പളേ അവിടെ എന്തോ ചൊരത്തിലേ എന്തോ പ്രോബ്ലം ആയിട്ട് ആന ഇറങ്ങിയതാണോ ഇപ്പോ ചെറിയ ആക്സിഡന്റ് കേസ് എന്തോ ആണെന്ന് തോന്ന്ണ്ട് ആ നേര പ പത്ത് മണിക്ക് എത്തണ്ട ഞങ്ങള് എത്തിയത് രാ ത്രി രണ്ട് മണിക്കാണ് ചോരറങ്ങി കഴിഞ്ഞത്
ഓക്കെ
അപ്പോ ഒരുപാട് ക്ഷീണിച്ചു ഭയങ്കര നമ്മള് വിചാരിച്ചതു മാതിരി ആയില്ല പോന്നപ്പോൾ ഭയങ്കര ബോറായിരുന്നു അതുകൊണ്ട് കുട്ടിയാളൊക്കെ പറ്റെ കൊഴങ്ങി
ആഹ്
ഉം എന്നച്ച് പോയപ്പോളെക്കെ അടിപൊളിയായിരുന്നു ട്ടോ അന്നവിടെ എല്ലാരും സൂപ്പറായിരുന്നു ട്ടോ
ആഹ് ആഹ്
ന്നിട്ട്ങ്ങനെ വീട്ടില് എന്തേലും സഹായിക്കുവോ
ആഹ് ചെയ്യും
എന്തൊക്കെ ചെയ്യും പിന്നെ കേക്ക്, പുഡിങ് അങ്ങൻത്തെ അങ്ങൻന്തെ ലൊക്കെ താല്പര്യണ്ടോ?
ഞാം കേക്കുണ്ടാക്കി എടക്ക് പക്ഷെ പുഡിംഗ് ഇതുവരൊക്കെ ഉണ്ടാക്കിട്ടില്ല
ഉം അല്ലെ ഇപ്പത്തെ കുട്ട്യളൊക്കെ അല്ലെ കേക്കും ഇങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടള്ള കുട്ട്യളാണല്ലോ
ഹു ഉം
കേക്കെങ്ങന സ്വയം വീട്ടില വനാന്റാവശ്യത്തിനൊ അതോ പൊറത്തേക്ക് കൊടുക്കല്ണ്ടോ?
ഇല്ല്യ ല്ല വീട്ടില്
വീട്ടില് നന്നായല്ണ്ടോ?
ആഹ് നന്നായിട്ട് സൂപ്പറായിരുന്നു.
ഉം അങ്ങനെന്ത്യ്താ മതീന്നറിയൊ മ്മള് സ്ഥിരായിന് ണ്ടാക്കി മതി അപ്പൊ ന്തെയ്യാ മ്മക്ക് പൊറത്തൊക്ക കൊടുക്കാൻ കഴിയും അല്ല അമ്മ മ്മ് അമ്മക്കെനിപ്പോ എത്രുർപ്യട്ത്ത്ക്കാണ്ട് ഒരു കേക്ക് വാങ്ങാനായിലാരും നമ്മള് നമ്മളാവശ്യത്തിന് നമ്മക്ക് വേണ്ട സാധനങ്ങള് വാങ്ങികാണ്ട് അത് ണ്ടാക്കാ നല്ലത് അപ്പം നമ്മക്കെന്നന്നറിയോ സേഫായിട്ട് കഴിക്കും ചിയ്യാ
അ ആഹ് അതെ അതെ
ആഹ് നിപ്പോ കടയിലൊക്കെ കൊടുന്നേച്ച ചെൽപ്പോ തലേന്നത്തെക്കാവും പിന്ന മ്മള് വീട്ടിലേക്കേൽപ്പിച്ചനറിയണ ആരോടിലൊക്കെ ഏൽപ്പിക്കാണെന്നാല് മ്മള യിന പോലെ ഓലെടുക്കണ എഫേർട്ടിനുള്ള പൈസ ക്ക് കൊടുക്കണ്ടേ പാ പൈസ നമ്മക്ക് വാങ്ങിയാ മ്മക്കെന്തെ യ്യാ ഉപകാരപ്പെടും ഉം വീട്ടിലെങ്ങനെയാ അടിച്ചും തൊടക്കും വീട്ടിലെ ജോലിയൊക്കെ ചെയ്തൊടുക്കോ? കറി അങ്ങനെന്തേലൊക്ക ണ്ടാക്കോ? പലഹാരങ്ങളൊക്ക ണ്ടാക്കോ?
ആഹ്
ആരാ വീട്ടില് കുക്കിങ്ങെയ്യല്?
അമ്മ
അമ്മ എങ്ങനെ കുക്കിങ്ങയ്യാൻ അടിപൊളിയാ?
ആഹ് അടി പൊളിയാ
ഞാൻ ന്നാല് ടേസ്‌റ്റൊക്കണ്ടാവോ? അമ്മ ഇണ്ടാക്കിയ ഫുഡ് ഭക്ഷണത്തി ലേത നല്ല രസള്ള ഭക്ഷണം ഇഷ്ടള്ള ഭക്ഷണം?
ആഹ് എനിക്കിഷ്ടം ബിരിയാണിയാ
ബിരിയാണിയാക്കതാഷ്ടം?
ബിരിയാണി ബിരിയാണി
ഉം അമ്മ നന്നായിട്ട് ബിരിയാണി വെക്കുവോ?
ആഹ് ബിരിയാണി വയ്ക്കും പിന്നെന്താ ക്വ നത്തോലി തോരൻ വെയ്ക്കും അതൊക്കെ ഇഷ്ടാണ്
നത്തോലി തോരന്നറിഞ്ഞ മറ്റേ ചെറിയ മീനല്ലേ?
ആഹ് ആഹ്
ആഹ് അത് മറ്റേ വ എന്താണ് വറ്റിച്ചെക്കേ?
ആഹ്
കൊറച്ച് വെള്ളത്തില്
ആഹ്
നത്തല് നല്ല രസാണ്
ആഹ്
മേരേജ് കഴിഞ്ഞതാണോ
ആഹ മേരേജ് കഴിഞ്ഞതാണ്
ആഹ് ആഹ്
മേരേജ് കഴിഞ്ഞു രണ്ട് കുട്ടികളിണ്ട്
ആഹാ ഓക്കേ
രണ്ട് മക്കള് ണ്ട് വല്യ കുട്ടി അഞ്ചാം ക്ലാസ്സിലാണ് ചെറിയ കുട്ടി ഉം മൂന്നാം ക്ലാസ്സിലാണ്
ആഹ് ആഹ്
ഞാന ഡാം ബിരിയാണിയെക്കെ വെക്കുട്ടോ ബിരിയാണി മന്തി
മന്തി എങ്ങനെയാ വയ്ക്കണേ
മന്തീ നമ്മളെ ബസ്മതി റൈസ് ഇണ്ടല്ല
ആഹ്
അ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തും രണ്ട് വിധം റൈസ് ഉണ്ട് ട്ടോ ഒന്ന്‌ വെള്ളയിണ്ട് ഒരു റെഡ് കളറില് വരുന്നൊ രു അരിയുണ്ട് അ വെള്ളരി വേഗം വേവും അത് നമ്മക്ക് ഈ ഫ്രൈഡ് റൈസിനൊക്കെണ് ഏറ്റോം നല്ലത്
ആഹ്
ഉം പിന്നെ അത് എന്ത്യ്യാ മറ്റേ വെള്ളരിങ്കിൽ മറ്റെതിനാണ്ഇട ആഹ് ഇല്ല ഇന്ന മീൻ എന്തയ്യ മന്തി ന്റെ റൈസ് നമ്മൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം ആ റെഡ് കളറിലുള്ള അരിയണണ്ടെങ്കി നമുക്ക് എന്ത്യയ്യ കുറെ നേരം ഇതി വേവുണ്ട് വെള്ളരിക്ക് അത്ര തന്നെ വേവില്ല വേവ് നോക്കി അരി വെള്ളത്തിലിട്ട് മറ്റേ മാഗി ക്യൂബ് ഉണ്ടല്ലോ
ആഹാ
മാഗി ക്യൂബും ചിക്കനും ഇട്ടണ്ട് എന്ത് ചെയ്യാ മുളകും പൊടി ഇട്ടുകണ്ട് നന്നായിട്ട് മസാലതാക്കിക്കുക നന്ന നന്നാ നല്ല ചൂടുള്ള സൺഫ്ലവർ ഓയില് വേറെ മസാലകളൊന്നും അയികിടണ്ട ആഹ മാഗി ക്യൂബും മുളകും പൊടി ചിക്കനില് നന്നായിട്ട് പർത്തു ആഹ് നമുക്ക് കടയിന്ന് വാങ്ങകിട്ടും മാഗി ക്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു കട്ടണത് അതൊരു ഉപ്പ് കട്ടാണ് അത് അതാണ് എന്താണ് മന്തിന്റെ ടേസ്റ്റ് എടുക്കുന്നത്
ആഹ് ആഹ്
അതെന്ത്യ്യ അതും പിന്നെ നമുക്ക് എരി എരിവിനും കൊറച്ച് ഇതും മുളകും പൊടിയും ഇതാക്കിട്ട് എന്ത്യ്യാം നന്നായ ചൂടായ സൺഫ്ലവർ ഓയിലിക്ക് വെക്ക എന്നിട്ട്ങ്ങനെ വേവിച്ചടുക്ക നമ്മള് പൊരിച്ചെടുക്കണ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കുക അതില് വേണെങ്കിൽമുക്ക് കുരുമുളകിന്റെ ഒക്കെ എടുത്തിട കുരു കുരുമുളക് സാധ കുരുമുളൊകക്കെ
ആഹ്
എന്നിട്ട് പിന്നെ ചോറ് നന്നായിട്ട് വേവ് ചോറ് അത് വെന്തി ചിക്കൻ വെന്തിട്ട് അങ്ങട്ട് നമ്മ വെ ച്ചമാതിരി അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി മാങ്ങി വെച്ചിട്ട് എന്ത്യ്യാ നന്നായി ചോറ് വെവിക്കുക ഒരു മണിക്കൂർ കുതിർത്തി വെച്ച വെള്ളം വെള്ളത്തിലിട്ടുകാണ്ട് വേവിച്ച വ അരി വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടാട്ടോ അരിടാ
ആഹ്
അരിട്ടിട്ട് പിന്നെ പിന്നെ നമ്മളെ പാകത്തെ വേവിനനുസരിച്ചിട്ട് നമുക്കൊരു വേവ് വെവെവ് ചോറ് വെവോക്കാൻ അറീല്ലേ അതെമായ്രി വെ ചോറ് വെന്ത്ക്ണോ നോക്കീട്ട് അത് ഊറ്റിങ്ങാണ്ട് അയ്ല്ടാ. ആ ചിക്കന് വേവിച്ചെച്ച ചിക്കൻക്കൂടി ഇട്ടക്കാ.
ആഹ്
പിന്നെ കറുകപ്പട്ട എന്താണ് കുരുമുളക് ഏലക്കായ അതൊ ക്കാ വെള്ളത്തിക്ക് ഇടണട്ടോ. നമ്മൾ ചോറ് വെക്ക്ണ വെള്ളത്ത്ക്ക്. മ പണിയൊന്നുല്ല സിമ്പിളാണ്.
ആഹ്
മന്ത്യെക്കാന്. പിന്നെ മന്തിപ്പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും. അതൊക്കെ വാങ്ങിട്ടാ അയിന്റേതായ ടേസ്റ്റേള് കിട്ടും.
ആഹ്
നല്ല ടേസ്റ്റാണ്. ഞാൻ വാരി മയോണൈസ് അങ്ങനെയൊക്കെ ചെയ്യും.
ഓക്കെ. ഞാൻ മയോണൈസ് ഉണ്ടാക്കും മന്തി ഉണ്ടാക്കിട്ടില്ല.
മന്തി സിംമ്പിളാണ്
ഓക്കെ
പക്ഷെ പലോരും പലേ ടൈപ്പിലും ഉണ്ടാക്കും.
ഈ ഇൻ ഇൻസ്റ്റേൽ ഇപ്പഴ്ത്തെ ഒരു ഇൻസ്റ്റയിൽ ഇപ്പഴ്ത്തെ ട്രെൻഡ് ഒരു ലെയ്സ് വെച്ച് എന്തോ ഒരു സാധനം ഉണ്ടാക്കണെ അത് ഉണ്ടാക്കീട്ടുണ്ടോ?
എന്ത്, എന്ത് വെച്ചിട്ട്?
ലെയ്സ് വച്ചിട്ട് ഒരു
ഉള്ളി ഒക്കെ ഇട്ട്കാണ്ടാണോ?
അത് ക്രീം എന്തോ വെച്ചിട്ട് ബൗൾള്
ങ്ക് ചെയ്തിട്ടില്ല.
ഓക്കേ.
അത് ശ്രദ്ധീല് പെട്ട്ട്ട്ല്ല.
ഓക്കേ ഓക്കേ.
മന്ത്യൊക്കെ സിമ്പിളാണ്. നമ്മള് മറ്റേ ഭയങ്കര സിമ്പിളായിട്ട് വെക്കാൻപറ്റും.
ഉം.
ഉം അപ്പ നല്ല ടേസ്റ്റ്ണ്ടാവും നമ്മളെ വീട്ടിൽ വെച്ചാലും മന്തിയൊക്കെ. അത് ശരിട്ടോ ഓക്കെ ന്നാല് ശരി.
ആഹ് ഓക്കേ ഓക്കേ.